ഹലോ
ആഹ
ആഹ് സുഖല്ലേ ആഹ് ആ എന്താ പരിപാടി
പരിപാ കുളി കഴിഞ്ഞ് വന്നങ്ങനെ ഇരിക്കാ അപ്പൊ അങ്ങനെ ഫോ
ആഹ ഭക്ഷണം ഒകെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചിട്ട്ല്ല ഉണ്ടാക്കി വെച്ചിട്ട് ട്ടുള്ളൂ ഉ
എന്താ സ്പെഷ്യൽ എന്താ
സ്പെഷ്യല് ഒന്നുംല്ല മുരിങ്ങൻ്റെ ഇല കറി ഉണ്ട് ബീഫ് വരട്ടി യതുണ്ട്
അതെ
ആഹ് പിന്നെ നിങ്ങള് ഭക്ഷണം ഒകെ കഴിചില്ലേ ഏ നേരത്തെ കഴിച്ചോ
ആഹ് നേരത്തെ കഴിച്ച അത് ഞാന് ഇന്ന് പി എസ് സി എക്സാം ഉണ്ടായിരുന്നു
ആഹ്
അപ്പൊ അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അങ്ങനെ കഴിച്ചിട്ട് വന്നു
ആഹ പോയി വരുമ്പോ ഒരു വി ശപ്പാണല്ലോ
അത അല്ല എക്സാം രാവിലെ ഏഴ് മണിക്കായിരുന്നു
ആഹ് ശരി
എക്സാം കഴിഞ്ഞിട്ട് നമ്മള് രാവിലെ പുലർച്ചെ അഞ്ച് പോയത് നാല് അഞ്ച് അഞ്ചരക്കാ മ്പോഴേക്കും പോയതാണ് അപ്പോ തിരിച്ച് വ വന്നിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴക്കെ നേരെ നല്ല ലേറ്റ് ആവും ഞങ്ങൾ ഇപ്പോ എത്തിയേ ഒള്ളു അപ്പ പിന്നെ അങ്ങനേ കഴിച്ചിട്ട് വന്നു
ആഹ ശരി
ചേച്ചി വർക്ക് ചെയ്യണ്ടോ എന്താ
ഇല്ല ഒരു പണില്ല വീട്ടിൽ ള്ള പണി തന്നെ ഒള്ളു
അതെ ആ കുട്ടികള്
മക്കള് നാലാള്ണ്ട്
ആഹ പഠിക്ക
ഒക്കെ പഠിക്ക ഓ ആട്ടുണ്ട്
ആഹ വേറെ ആരൊക്കെ അച്ഛനമ്മക്കല്ലേ
ഓ ഉം ഉമ്മ ഇപ്പ എല്ലാരും ഉണ്ട്
ഉണ്ട് ആഹ്
ഇങ്ങൾ ഒരാൾ ഒന്നില് പിന്നെ ഒരാൾ അഞ്ച്ൽ ഇണ്ട് നാലാൾ ഇണ്ട് ഉം ഉം
ആഹ്
വെല്ലോൾ ഡിഗ്രിക്ക് പഠിക്ക്ണ്ട്
അതെ ആഹ് ആഹ് ആഹ് ആഹ് അപ്പൊ വേറെ വർക്കിനൊന്നും പോയിറ്റില്ലാ അപ്പോലെ
ആഹ് ഇല്ല ഇല്ല മക്കളിം പെരിം കുടും ഒക്കെ നോക്കണല്ലോ
ആഹ് അതെ ഉം അതെ അതെ അതെ അവ്ടെ എന്തായി മറ്റെ കൃഷി അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഇണ്ടോ?
കൃഷിയൊന്നും ഇല്ല പച്ചക്കറി ഒക്കെ ചെറുതായിട്ടൊക്കെ ഇണ്ടാക്കും. ഒഴവ് ഇണ്ടാവുമ്പൊ ഒക്കെ.
ആഹ് ആഹ്
മുളക് അങ്ങനെയൊക്കെ വഴ്തന അങ്ങനെ ഈ കുടുംബ ശ്രീന്റെ കീഴില് കിട്ടീനി അപ്പ അതൊക്കെ ഇങ്ങനെ ഇണ്ടാക്കും. ചെറ്തായിട്ടൊക്കെ ആഹ്
മഴ ഇണ്ടോ എന്താ അവസ്ഥാ?
മഴ ഇന്ന് കൊറവാ
ആഹ് മഴ ആഹ് മഴ ഇണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല മഴ ഞാന് മറ്റേ എക്സാമിന് പോണ സമയത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു.
ആഹ് ഇന്ന് ഇവടെ തിരെ മഴ പെയ്തി ഇല്ലാ ഈ ഭാഗത്ത്ക്ക്. ‌ ഉം
ആഹ് ഇപ്പൊ പക്ഷെ ഇപ്പൊ ഇപ്പ ഇത്തിരി വെയില് വന്നിട്ട് ഇണ്ട് മഴ കൊറഞ്ഞ് വെയില് വന്നിട്ട് ഇണ്ട്.
ആഹ് ഇന്നലെ നല്ല മഴ എനി ഫുള്ളാ
മഴെന്നു അതെ ആഹ്.
ഉം ഉം
ഇന്നലെ ഫുള്ള് ഇങ്ങനെ നല്ല ഇര്ട്ട് മൂടി അങ്ങനെ നിക്കെ‌ന്നെയ്ര്ന്നു മഴ പെയ്യും ചെയ്ത്ക്ക്‌ണ്.
ഇന്ന് ഇപ്പോ ഒരു വെയിലൊക്കെ കാണാണ്ട്.
അതെലെ ആഹ് ഇവടെ ഇപ്പഴാപ്പോ വെയില് വന്നിരിക്ക്‌ണെത് ഇത്ര നേരം മൂടി കെട്ടി അങ്ങനെ നിക്കാ ക്കെന്നെ ആയിരുന്നു മഴ പെയ്യുണുണ്ടായിരുന്നു ചാറ്റല് ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ ചാറ്റലായി
ആഹ് ആഹ് ആഹ് വീട്ട്ൽ ആരൊക്കെ ഇള്ളെ?
വീട്ട്ൽ അച്ഛന്, അമ്മ. ചേച്ചി ഒക്കെ ഇണ്ട്, ഇച്ചൊര് കുട്ടി ഇണ്ട് ചേച്ചി ചേച്ചിന്റെ ഹസ്ബെന്റ് അയുടെയാണ്. ഞാനിപ്പം ഇബളെ വീട്ടിക്ക് വന്നതാണ്. രണ്ടൂസം കഴിഞ്ഞിട്ട് പോവാ
ഉം ഹും
ഉം ഉം
പിന്നെ വേറെ എന്താ?
മറ്റേ രാത്രി വൈകുന്നേരത്തിന് ഉള്ളതൊക്കെ എപ്പഴ രാത്രി ആണോ ഇണ്ടാക്കെല്?
ഉല്ല ഇല്ല ഒക്കെ ഉച്ചക്കത്തെ ഭക്ഷണെന്നെ രാത്രിയെക്കെ
ആഹ് ആഹ് ചായക്ക് കടിയൊക്കെ ഇണ്ടാക്കോ മക്കള് വെരുമ്പഴെക്കും?
ചായക്ക് ചെല ദിവസൊക്കെ ഇണ്ടാക്കും ചെല ദിവസം രാവിലത്തെ ങ്ങ പിന്നെ ചായക്കടി ഇണ്ടാവും അത് അതൊക്കെ കൊടുക്കും ഉം അത് അവർക്ക് ഇഷ് ടാ ചോറ് തിന്നാം പൂതി.
ക്കെ ആഹ് ഈ മറ്റേ ആഹ് അതൊക്കെയാണ്ലെ എണ്ണക്കടിയും കാര്യങ്ങളും അതൊന്നും ഇല്ലലെ?
എണ്ണക്കടി ചെല ദിവസൊക്കെ ഇണ്ടാക്കും ഓല് ഇങ്ങനെ പറിം ഇന്ന്‌ ഇണ്ടാക്കിയെരോ ഇണ്ടാ ക്കരോ? അപ്പൊ നമ്മളിങ്ങനെ അട്പ്പത്ത് മനക്കടണം എങ്ങനെ അപ്പൊ പിന്നെ ചെലപ്പ ഒരു മടിയാണ് ആഹ് അതന്നെ അപ്പ ഈ പോ ഫോണിന്മേക്കൊന്നും നോക്കാൻ ടൈമൂല്ല.
ഇല്ല ഇല്ല അത് ശെരിയാണ്.
അപ്പ പിന്നെ വല്ലാതെ ഇണ്ടാക്ക ഇല്ല ഇപ്പോ. ഒന്നില്ലെങ്കി പിന്നെ ആ ബിസ്ക്കേറ്റ് എന്തേ കൊടുക്കും.
ആഹ് അതാവുമ്പോ വെല്ല്യ പണിയില്ലല്ലോ?
ആഹ്
ഇവിടെ ചേച്ചീ പിള്ളാരും വരുമ്പോയും അങ്ങൻ തന്നെയാണ് കുട്ടിള് ഈ പറഞ്ഞ പോല എന്തേലും ഇണ്ടാക്കി താ പറയുമ്പ ചേച്ചി ഇങ്ങനെ ചെലപ്പൊക്കെ ഇണ്ടാക്കി കൊടുക്കും. ഒരു മൂടിന് ഇണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കി ഇണ്ടാക്കില്ല അങ്ങനെയൊക്കെ
നോക്കുമ്പോ ഒരു രസാണ് തിന്നാനും മറ്റത് വീട്ടിലുണ്ടാ എമ്മാരി ടേസ്റ്റാണല്ലോ വാങ്ങണതില് നല്ല ടേസ്റ്റ് ഉം ചെലപ്പൊക്കെണ്ടാക്കും പഴൊക്കണ്ടെങ്കില് പഴം കൊണ്ടൊക്കെ എന്തെങ്കിലൊക്കണ്ടാക്കും
ഉണ്ടാക്കൂലേ
ആഹ് ഉം സാധനം വാണം ന്നപിന്നെ ഒരു ഇൻട്രസ്റ്റാണ് മറ്റമ്മള്ങ്ങനെ സാധനങ്ങനൊരുക്കി അങ്ങനക്കാവുമ്പോ പിന്നെ മാണ്ട വിചാരിച്ചും
ആ എല്ലാ ഐറ്റംസുണ്ടെങ്കിലൊക്കെ പെട്ടന്ന് ആഹ് പറയുമ്പോഴേക്കും ഉണ്ടാക്കുന്നതിനൊക്കെ സുഖാണ് ഇല്ലെങ്കിൽ ഒന്നെടുത്തിട്ട് ഒന്ന ഇല്ലെങ്കിലാണ് നമുക്ക് പിന്നെ മടി വരും
ആ അതന്നെ ചെലപ്പൊക്കെ ഞാനെന്തെങ്കിലൊ ക്കെണ്ടെങ്കില് രാവിലതന്നെ പിന്നെ എല്ലാം ആ കൂട്ടത്തിലണ്ടാക്കിവെക്കും ഇന്ന പിന്നെ വൈന്നേരം ഫ്രീയായിട്ട് നിക്കാലോ
അതെയതെ അത് ശരിയാണ് ഇല്ലെങ്കി പണി തീർന്നോടണ്ടാവില്ല അതെ
പിന്നേ ഞമ്മള് ചോറ്ന്നാ പിന്നേമാണം തുടങ്ങ മക്കള് വരുമ്പോത്തിന്
അതെയതെ ഉം സ്കൂളിപോയി കയിഞ്ഞാ പിന്നെ പണിയൊതുങ്ങിയ കുറ ച്ച് റെസ്റ്റെടുക്കാലോ ലെ
കൊറച്ചേരം റെസ്റ്റ് എടുക്കാ വന്നാ പിന്നെ ഓല് ഫോണ് ഓൽക്ക് വാണ്ടേരും എന്തേ തരോ ചോയ്ക്കും
ആഹ്
ഓലെ ആഹ് ഓലെ കാണ ഫോണെടുക്കാനെ പറ്റൂല
ആഹ്
കണ്ടാ ചോയ്ക്കും ചെറി ചെറിയ മോളൊക്കെ
ആഹ് എല്ലാരുഇപ്പൊബടെ ചേച്ചിടെ പിള്ളാരും അതെ കുട്ടിയോൾക്ക് ഫോണ് ചേച്ചി അവിടെ ആവുമ്പോ ചേച്ചി ഫോണ് കൊടുക്കേല്ലാരുന്നു കൊടുത്തില്ല ഇവടെ വന്നുകഴിഞ്ഞാ പിന്നെ ഞാന് അമ്മമൊക്കെയിട്ട് ചോദിച്ച് സോപ്പിട്ട് സോപ്പിട്ട് വാങ്ങിച് നോക്കിയിരിക്ക ഇവടെ വന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊരു മറ്റെ വാശിയാണ്
ഉമ്മാരാവുമ്പൊ കൊടുക്കൂല വേറല്ലോലാവുമ്പോ വേഗം കിട്ടോലൊ ഇച്ച് ഈ
കിട്ടും കിട്ടും നമ്മള് ചേച്ചീ പറഞ്ഞപോലെ തന്നെ എത്ര ചോയിച്ചാലും ചേച്ചി കൊടുക്കേല്ലാ
ആഹ് അല്ല കൊടുക്കാക്കണത് മാക്സിമം നല്ലേ മക്കള് കൊടുക്കാതന്നാ എന്തറിയോ കൊറച്ചേരൊക്കൊന്ന് പൊറത്തറങ്ങി കളിച്ചോളും ചെറിയോലതങ്ങനെ ആകത്തങ്ങ അങ്ങനെ ഫോണ് ഗെയിമ് അങ്ങ അങ്ങനെ അകത്തിരിക്കുമ്പോളേയ് മഴാവുമ്പോ കൊഴപ്പല്ല ഇതങ്ങനെ ഒ ഓല് പിന്നെ അങ്ങോട്ടുമിങ്ങോട്ടും സംസാരിക്കണില്ലല്ലോ
ഇല്ലെല്ല അതെയതെ അന്റെ ഉപയോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളതൊക്കേണ് മുണ്ടാതെ വീട്ടിലിരിക്ക
ആഹ് ഉം സ്റ്റൈലാണെങ്കിലൊന്നൂല്ല ഓലെന്നൊരു ഒ ഇന്റെ റൂമിലോരോരുത്തരങ്ങനെ ഇരിക്കല്ലെ ആര് വന്നാലോല് കാണൂല പോയാലും കാണൂല
പോയാലും കാണില്ല ഒന്നും അറില്ല ആരും ആൾക്കാരെ ആരിം പരിചയോല്ല കളി കളി പോലും അറീല്ല സാധാരണ കളിപോലും അ
ആഹ് ആര് വന്നാലും സംസാരിക്കൂല അമ്മളൊക്കെ അങ്ങനെല്ലല്ലോ പണ്ടേ അങ്ങനൊക്കെ ചേലായി മക്കളൊക്കെ അങ്ങനല്ല വേറൊരു രീതി ക്കാണ് വളരുന്നേ
അതെയതെ പക്ഷെ ഇപ്പൊ എന്ത പറയാ ഫോണ് ശരിക്കും പറഞ്ഞ വല്യആൾക്കാരെന്നെ അടിറ്റാണ് നമ്മളിപ്പൊ കൊറച്ച്നേരം ഫോണ്നോക്കിട്ട് പിന്നീം കുറച്ച്നേരം കഴിയുമ്പൊ ഫോൺ നോക്കാ പിന്നീം നോക്ക
ആഹ് അതന്നെ ഞമ്മളിപ്പൊ ആലോചി ആഹ് മക്ക് ഞമ്മള് പറയുമ്പോ വേം പണി തീർത്താൽ നോക്കല്ലോന്നാണ്
ആഹ് ഫോണ് നോക്കാവേണ്ടിട്ടാ പണി തീർക്കുന്നത് അതെ അപ്പൊ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ
ആഹ പണി പെട്ടെന്ന് തീർക്കല്ല അത് ആകെ ക്ഷേ എന്താ പോണാണ് എന്നാ കൊറച്ചു നേരം ഫോൺ നോക്കല്ലോ
അതെ അതെ പക്ഷെ നമ്മുക്ക് പറയുമ്പോ ഒന്ന് നോക്കുമ്പോ സമയം പോവാനും അല്ലെങ്കിൽ ഒരു ഒരു സമാധാനത്തി ഇരിക്കാനൊക്കെ ഒരു സമയത്തിനൊക്കെ ഫോണ് നോക്കണ നല്ലതാണെന്ന് നമുക്ക് തോന്നും
ആഹ് അത് ശരി പ്രിയായിട്ടെങ്ങാൻ നിക്കുമ്പോ ആ അതന്നെ ഒരു കണക്കിന് ഫോണ് ഫോണോണ്ട് നല്ല വിജയം ഉണ്ട് എന്ന ഹലോ ഭയങ്കര ആ ജീവിതം നശിച്ചു പോണലും കൊണ്ട് നല്ല വിജയത്തി രണ്ട് ഫോന്ന് പറഞ്ഞ അ നിക്ക് യൂസ് ചെയ്യണംന്നാ തിരക്കടില്ല ഫോണേൽ നോക്കിപ്പ എന്തെല്ലാ ആ പടി അതൊന്നും മക്കളാന്നും പണിക്കൂലല്ലോ
ഗെയിമുകള് പിന്നെ ഈ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കല്ലോ
അതന്നെ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ
എണ്ട് ഉണ്ട് പക്ഷെ ആരും നോക്കില്ല ഇവിടെ എന്റെ അമ്മ എന്നെ എപ്പോഴും ചീത്തറിയും ഞാൻ പോണക്കി എന്നിട്ട് ഞാന് എന്റെട്ട കുട്ടികള ഞാൻേത്തിന്റെ കുട്ടികളെ ഞാ ചീത്ത പറയുമ്പോ അമ്മ എന്ന ചീത്ത പറയും നിന്റെടു ഫോൺോക്കണ്ട പറഞ്ഞ നീ കേൾക്കില്ലല്ലോ വെച്ചി് അതേപോലെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ കുട്ടികളും കേൾക്കില്ല പറഞ്ഞിട്ട് കാര്യല്ല
ആഹ അതനെ എല്ലാർക്കും ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടു പോകാനാ പോ അതെ അങ്ങന ആഹ അതന്നെ ഉം ഇപ്പത്തെ കാല ങ്ങന
മൂത്ത ആൾക്കൊക്ക ഫോ
വ വല്യ ഒക്കെ ഉണ്ട് മറ്റേ ഓക്ക പടുത്തത്ത് വാങ്ങിയിട്ടുള്ളൂ ഇതരെേ കൊടുത്തല്ലേ ങ്ങങ്ങ എനിക്ക് മാത്രല്ല എനിക്ക് മാത്രല്ല അങ്ങനെ
ആഹ ആഹ് ആ ആഹ് ശരി അപ്പ ഇപ്പൊ ഇപ്പൊക്കെ എന്താ വച്ചാ പഠിത്തത്തിന്റെ
ആഹ് ഇപ്പൊ പിന്നെ ഇന്നെടെ എപ്പഴും ഇന്റെ ഫോണിൻക്ക് കിട്ടൂല അപ്പൊ പിന്നെ വാങ്ങി കൊടുക്കണ്ടിയെന്ന് ഓക്കെപ്പളും ഓളെ കയ്യിലേക്കാരം ഓള്ണ്ടാവുമ്പം
ആ അല്ലെങ്കിൽ ഇതിപ്പോ ഇവർക്ക് ഞനീ പറഞ്ഞോലെ ഡിപ്ലോമ പഠിക്കണ സമയത്ത് ഞാൻ എനിക്ക് ഡിപ്ലോമ പഠിക്ക്ണ വരെ എന്റേല് ഫോണ് ണ്ടായിരുന്നില്ല ഞാന് അ തില് ചേർന്ന ചേർന്നിട്ടും ഞാൻ വാങ്ങിച്ചിട്ടൊന്നും ഇണ്ടായിരിന്നില്ല പിന്നെയാണ് മറ്റേ ഈ പറഞ്ഞ പോലെ കൊറോണ ടൈമൊക്കായ സമയത്തെ ക്ലാസും കാര്യങ്ങളൊക്കെ പി ഡി എഫായിട്ടും പിന്നെ ഓൺലൈൻ ക്ലാസുവൊക്കെ ആയത് കാരണം കൊണ്ട് അപ്പഴാണ് എനിക്കൊരു ഫോൺ വാങ്ങി തന്നത് അത് വരെ ഫോൺ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതായത് ഇപ്പത്തെ അത്ര ആവശ്യല്ലല്ലോ നമുക്ക് ആ സമയത്ത്
ആഹ് അതന്നെ
പിന്നെയാണ് നമുക്കയിന്റെ ആവശ്യൊക്കെ വന്നപ്പോ പിന്നെ പട്ത്തത്തിന്റെ കാര്യങ്ങളൊക്കായപ്പോ അങ്ങനൊരു ഫോണ് വങ്ങിച്ച് കിട്ടി
ഫോണ് പിന്നെ ആഹ് ഫോണ് ണ്ടായാലൊക്കെ നല്ലതന്നേണ് നമ്മള്പ്പൊ ഒരു സ് പ്ലസ്ടുവൊക്കെ കഴിയണം അയിന്റെ മുന്നേ വാങ്ങര് ത് ല്ലേ? മക്കക്കൊന്ന് മോന്ങ്ങനെ പറിം ഇന്നാലും ഫല്ല പ്ലസ് ടു കയ്യിണ വരെ വാങ്ങി ക്കൊടുക്കരുതൊരി ക്കലും പിന്നെ പിന്നെ നമ്മള് വാങ്ങി കൊടുത്തില്ലെങ്കിലും ഓലെങ്ങനെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും
വാങ്ങിക്കുവേ അതെ അവര് പിന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന് അങ്ങനെയെക്കെ അങ്ങനെയ ക്കെയായിട്ട് എല്ലാവർക്കുണ്ടല്ലോ
ആഹ് അതന്നെ ഇന്നായ്ക്കോട്ടെ സമയയാല്ലോ?
ആഹ് ആയിക്കോട്ടെ ശെരിയേച്ചി